ഹലോ
കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
ആഹ്
ആഹ ആഹാ അത് പരിപാടി പ്രത്യേകിച്ചൊന്നും ഇല്ല ഇങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പിള്ളേർ രണ്ടും കൂടെ ജ്യൂസ് അടിച്ച് തന്ന് അത് കുടിച്ച് കുടിച്ചിട്ട് വിജാരിച്ചെന്നാ ഒന്ന് കോൾ ചെയ്യാം എന്ന് കരുതി ഇങ്ങോട്ട് കേറി വന്നു ആഹ്
ഏഹ് ഓ മഴയുണ്ട് കാര്യല്ലന്ന് മാത്രം ഒന്നരാടം ദിവസങ്ങളിലാണ് മഴ പെയ്യണത്
ആഹ് ഇവിടെ അത് തന്നെ ഇവിടെ ഒരു ദിവ ത്തം ഒരു ദിവസേ ഉള്ളൂ നല്ലൊരു മഴ പെയ്തത്
ആഹ് ഇവിടെ ര ആഹ ഇവിടെ രണ്ട് മൂന്ന് ദിവസം മഴ പെയ്തു അതിങ്ങനെ ഒന്നരാട ഇടവിട്ടു ഒരു ദിവസം ഇടവിട്ട് ഒരു ദിവസം ഇടവിട്ട് ഇങ്ങനെ
പെയ്ത് ഓ ഇവിടെങ്ങും നല്ല മഴ കിട്ടുന്നില്ല ഇത് ചൂട് കൂട്ടാൻ വേണ്ടി
ആഹ് അതാണ് മഴയില്ലാത്ത ദിവസങ്ങളിൽ ഇവിടെ ഇരിക്കാനേ പറ്റില്ല
പറ്റത്തില്ല ആഹ് ഇവിടെ അത് തന്നെ ചൂടാന്ന്
ഉം അങ്ങനെ ചെ എന്നാ വിശേഷങ്ങള് അങ്ങനെ ആഹ എല്ലാം ആയി കാലത്ത് തന്നെ എല്ലാം വെക്കുന്നത് കൊണ്ട് വൈകിപ്പോ ഉച്ചത്തേക്കുള്ളതൊക്കെ ആയി ഉം ആഹ് ഇവിടെ ഇന്നലെ പോയിട്ട് കിട്ടിയില്ലാന്ന് പറഞ്ഞു അതിന് മുന്നേ രണ്ടു ദിവസം അവൈലബിൾ ആയിരുന്നു നമുക്ക് മീൻ കിട്ടുമായിരുന്നു അപ്പ ഇന്നലെ ഇന്നു ഇന്നലെ ഇന്നു ആയിട്ട് ഇന്നിപ്പം ഞങ്ങള് കാലത്ത് പള്ളിയില് പോയാര്ണം വാങ്ങിയില്ല ഇന്നലെ ചെന്നിട്ട് കിട്ടിയില്ല
അത്ശരി ഇന്ന് പിന്നെ എന്തോ കറി വെച്ച് സ്പെഷ്യലൊക്കെ എന്തുവാ
ഇപ്പോ ഇന്നിപ്പം പ്രത്യേകിച്ച് സ്പെഷലൊന്നുമല്ല ഇന്നിപ്പോ പാവക്ക കിട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ അപ്പം പാവക്ക ങ്ങനെ കറി വെച്ചു ന്നെ വറുത്തെരച്ച് കറി വെക്കില്ലേ
ആഹ് ആഹ്
ആഹ് അങ്ങനെ പാവ
പാവക്കാ തീയല്ലാന്നോ
ആഹ് അങ്ങനെയാണോ പറയാ പാ തേങ്ങ ങ്ങനെ ആക്കിയിട്ട് നമ്മളിങ്ങനെ തേങ്ങങ്ങനെ ഫ്രൈ ചെയ്യില്ലേ അതായത് മൂ പ്പിച്ചെടുക്കാ ആഹ് ആഹ് അങ്ങനെ ചെയ്തിട്ട് അതി ല് മുളക് പൊടിം ഒക്കെ ഇട്ട് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് അത് ഉള്ളി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് തേങ്ങേനെങ്ങനെ നല്ലോണ ണം ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഇങ്ങനെ എളക്കും അങ്ങനെ ആയി കഴിയുമ്പം അതിന് നമ്മള് മിക്സിയിൽ അരച്ച് ഈ പാവക്ക വേവി ച്ച് വെച്ചേക്കണയിലേക്ക് ഇടും ഉപ്പും പിന്നെ കുറച്ച് പുളിയും അതുപോലെ ഉപ്പും ആഡ് ചെയ്യും ഉം ഇവിടെയൊക്കെ പറയ്ണേ വറ് വറുത്തരക്കാ ഉണ്ടുണ്ട് കയ്പ്പുണ്ടാവാതിരിക്കില്ല വറ് വറ്ത്തര
ആഹ് ഉണ്ട് പുളി ഉള്ളത് കൊണ്ട് വല്ല്യ കുഴപ്പില്ല പക്ഷെ ഇവിടെയൊക്കെ പറയാ വ ത്തരച്ച് വെക്ക്യാന്നാ പറയാ
വറുത്തരച്ച് കറി വെക്കുന്നന്നാ പറയുന്നേല്യോ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് പാവയ്ക്കത്തീയലെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ വിചാരിച്ചു അതായിരിക്കുംന്ന് എനിക്കും അറിയത്തില്ല ഞാൻ വെച്ചിട്ടില്ല ഞാ
ഇവിടെ അങ്ങനെ പേര്തിനെ വറ്ത്തരച്ച് വെക്ക്യാ
വെക്കുന്നേന്നാ പറയുന്നേ ഞാൻ ഞാൻ പാവക്കാ വറുത്തു കോരും
ആഹ് ആഹ്
നമ്മള് എണ്ണക്കകത്ത് മൂപ്പിച്ചെടുത്ത് തേങ്ങ കുത്ത് ഒക്കെ ഇട്ടെടുക്കുവല്ലോ ആഹ് അങ്ങനെ ചെയ അങ്ങനെ ചെയ്യും എനിക്കല്ലാ അറിയത്തില്ല ഇവിടെ മോക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വറുത്തു കോരുന്നത്
ആഹ് അപ്പൊ കയ്പ്പ് കുറവുണ്ടാവും
അന്നേരം കൈപ്പ് കുറവുള്ളത് തന്നെ സവാളയും കൂടി ഇടുല്ലോ അപ്പൊ ഒരു ചെറിയൊരു കൈപ്പ് കുറയും അത് ഇയാക്ക് ഭയങ്കര ഇഷ്ടവാ മോക്കെ അതുകൊണ്ട് അതെടുക്കും
എടുക്കും
ആഹ് അല്ലാതെ
സാധാരണ ചെയ്യണത് വറ് ഉപ്പേരി ഉണ്ടാക്കാന്ന് പറയില്ലേ നമ്മള് അതായത് പാവക്കം നൈസ് ആയിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് അതിന് ലേശം ആഹ്, ഉപ്പ് തളിച്ച്, ഉപ്പ് തിരുമീയിട്ട് വെക്കും, ഒരു പത്ത് മിനിറ്റ് വെ ച്ച് കഴിയുമ്പം അതിനോന്ന് പിഴിഞ്ഞു കളയും. അതിന്റെ ആഹ് ഒരു കൈ പ്പ് പോകാനാ ന്നാണ് പറയുന്നത്. ആഹ് അത് കഴിയുമ്പം അതിലേക്ക് തേങ്ങ പച്ചമുളക് അതിപ്പോ കാന്താരിയാണെങ്കിലും കുഴപ്പില്ല. പച്ചമുളകാണെങ്കിലും കൊഴപ്പല്ല അത്. അതുപോലെ ഉള്ളി. അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെക്കും. തേങ്ങ നമ്മൾ ചെരകി എടുക്കും. ചെരകിയെടുക്കും എന്നിട്ട്. ഈ എല്ലാതും കൂടി നമ്മൾ ഇട്ട് ഉപ്പും ലേശം മഞ്ഞൾ പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് തേങ്ങ എണ്ണേൽ ഇങ്ങനെ ഇട്ടിട്ട് മൂടി വെക്കും. ആവിയിൽ ഇങ്ങനെ, ഇളക്കി, ഇളക്കി, ഇളക്കി നമ്മളതിനെ ഉപ്പെരിയാക്കി എടുക്കും വേവിച്ചെടുക്കും.
ഹലോ ആഹ്, കേക്കുന്നുണ്ട്. ഇടക്ക് കേക്കുന്നില്ലായിരുന്നു. ആഹ്
അതെയോ ആഹ്, അപ്പം അങ്ങനെ ചെയ്. തേങ്ങെടെ ടേസ്റ്റും അതുപോലെ തന്നെ ഹേ മുളകും. ഉള്ളീം ഒക്കെ വരുമ്പം കറിവേപ്പിന്റെല എല്ലാം കൂടി വരുമ്പം. ആഹ്, കയ്പ്പിനെ ഒന്ന് കൊറച്ച് കുറയും. കയപ്പ് കുറച്ച് കുറയും. അങ്ങനെ ഉപ്പേരിയാക്കിട്ടാണ് ഇവിടെ സാധാരണ വെക്കാറ്.
ക്കാറ്. ആഹ്, അവിടെ ഉപ്പേരിന്ന് പറയും ഞാനിവിടെ വർ ത്ത് കോര്ന്നുന്ന് പറയും. അ അതെന്നെ ഇവിടെത്തെ മൊ ഉം അങ്ങന മോക്ക് ഭയങ്കര ഇഷ്മാണ് എടുക്കുന്നത്. അതാവുമ്പ വലിയ കയ്പ്പൊന്നും ഇല്ലാത്തത് കൊണ്ടയാക്ക് വെ അതെങ്ങനെ. പിന്നെ മഞ്ഞപ്പൊടിയും മുളക പൊടിയും ഉപ്പും കൂടിട്ട് പെരട്ടി വെച്ചിട്ട് നമ്മള്. എണ്ണ ഒഴിച്ച് നല്ല പോലെ ചൂടാകുമ്പോ ഇത് കൊറേശ ഇട്ട് വറുത്തു കോരും. തേങ്ങ കൊ ത്ത് ഇടും, തേങ്ങാ കുത്തും അതി്ന്റെ കൂടെഇട്ട് വറക്കും.
ആഹ്, അത് പച്ചക്ക്, കൊണ്ടാട്ട അല്ല ലെ?
ആഹ് അല്ല പ പച്ചക്ക് വറക്കും.
ആഹ്, ഓ അങ്ങനെ ഇവിടെ ചെയ്തിട്ടില്ല.
ചെയ്തട്ടല്ല ല്ലയോ? ഇവിടെപ്പ എന്ത ആ അ പിഴിൻ.
ആഹ്
പിഴിഞ്ഞിട്ട എടുക്കുന്നേ അല്ലയോ? അവിടെ പിഴിഞ്ഞിട്ടല്ലോ അവിടെ എടുക്കുന്നേ?
പിഴിഞ്ഞെടുക്കാന്ന് പറഞ്ഞാൽ, കുറച്ച് എണ്ണയാണ് എടുക്കുള്ളൂ. അത് കടുക് പൊടിച്ച് അതിലേക്ക്. ഉള്ള ഉള്ളീം അ അതുപോലെ കറിവെ പിന്നെ, ലേങ്കടെയും ഇട്ട് കഴിയുമ്പം ഈ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അല്ലെങ്കിൽ ചിരകി വെ വച്ചിരിക്കുന്ന തേങ്ങയും അതുപോലെ പച്ചമുളകും. ഈ അ പിഴിഞ്ഞെടുത്ത നമ്മള് ഉപ്പിട്ടിട്ട് പിഴിഞ്ഞ്. ആഹ്, നീര് കളഞ്ഞു വെച്ചേക്ക ണേ? പാവക്കയും കൂടി ഇട്ടിട്ട്. ഇള ക്കി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട്. നമ്മളേ ഇട ഇളക്കി ഇങ്ങനെ.
ആഹ് അങ്ങ
പാക ഉം പാകത്തിന് വേവവുമ്പം നമ്മൾ എടുക്കും. വറുത്ത് കോരിയിട്ട് അങ്ങനെ ചെയ്ത ല്ല വറു കോരി ചെയ്യണത എങ്ങനെയാന്ന് വെച്ചാ, കൊണ്ടാട്ടം ചെയ്യിേല്ലെ? കൊണ്ടാട്ടം.
കൊണ്ടാട്ട ആഹ്, ആഹ്, ആഹ്, ആഹ് ആഹ ആഹ്, ഇവിടെ ഞാന ഇങ്ങനെ എടുത്ത കൊടുക്കാണത് മോക്ക് ഭയങ്കര ഇഷ്ടവ. ആഹ്, അതുകൊണ്ട് അയാൾ കഴിക്കും.
അപ്പൊ അതിന്റെ കൂടെ ഉള്ളി ഇടും വറക്കും.
സവാളയും പാവക്കായും വട്ടത്തില് എരിഞ്ഞ്. ആ ഈ അരി സഹിതമാണ് എടുക്കുന്നത്. ചെലര് ഈ അരി കളയുമല്ലോ. അയ്നകത്തെ,
ആ ഞങ്ങള് അരി കളയും.
ആ് ആഹ ഞാൻ കളയത്തില്ല കളയാതെ ഇതെല്ലാം കൂടെ, ആ അരിഞ്ഞിടുന്നത് അരിഞ്ഞ് എണ്ണക്കകത്തിട്ട് മൂപ്പിച്ച് തേങ്ങാ കൊത്തും കൂടി ഇടുവേ. ആ പക്ഷെ നല്ലതാ സംഭവം കേട്ടോ.
അപ്പൊ അതിന്റെ ഉള്ളിലത്തെ നമുക്ക്ത് കടിക്കുമ്പോ ബുദ്ധിമുട്ട് വരില്ലേ കുരു കടി
ഓ ഒരു കുഴപ്പ ഇല്ല, ഈ ഉള്ളിയുടെ ഇത് കൂടെ ഉള്ളത് കൊണ്ടായിരികാം ചെലപ്പോ ഈ വലിയ കൈപ്പ് ഇല്ലാത്തത് അതുകൊണ്ടായിരക്കാം. അത്രയും വലിയ കൈപ്പ് തോന്നിക്കത്തില്ല ആ അതൊരു ടേസ്റ്റാ ആ കുരുവും കൂടിട്ട് ആന്ന് ഇത് പാവയ്ക്ക പിഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ അതിന്റെ ഗുണം അങ്ങ് പോകുവല്ലോ.
ആഹ അത് ശരിയാ ഇവിടെ അങ്ങനെ ചെയ്യണ കണ്ടക്കണെ.
ആ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലല്ലോയോ ചെയ്യ.
അതെ അതെ എന്റെ വീട്ടില് പക്ഷെ പാവക്ക് അങ്ങനെ ഉപ്പിട്ടിട്ട് പിഴഞ്ഞു കളയണെ ഞാൻ കണ്ടിട്ടില്ല. എന്താ വെച്ചാ പിഴിഞ്ഞ് കളഞാ അയ്ന്റെ ഗുണം പോയി എന്ന് പറഞ്ഞിട്ട് ഫുള്ളായിട്ട് ഇടാ ചെയ്യാ.
ഞങ്ങള് അങ്ങാനാവിടൊക്കെ ചെയ്യുന്നേ, പിഴിഞ്ഞ് കളഞ്ഞാ പിന്നെ അയ്ന്റെ ഗുണം പോയി പിന്നെ അതെന്തിനും കൊള്ളാം.
അതെ.
അ ഓരോ സ്ഥലത്തിന്റെ പ്രത്യേകതയാ.
ആ് ഇവിടെ ഭർത്താവിന്റെ വീട്ടിൽ അങ്ങനെയ ചെയ്യണ കണ്ടേക്കെണെ അവരത് പിഴിഞ്ഞു കളഞ്ഞിട്ട്, അപ്പ പിന്നെ ഞാനും അതുപോലെ,
അങ്ങനെ അങ് ചെയ്യും. സത്യം നമ്മള് ചെല്ലുന്നടത്തെ എങ്ങനെയാണോ അതുപോലെ ആണല്ലോ നമ്മള്. ആ ഹ ആന്നൊ.
അങ്ങനെ ഉം. എന്തേരുന്നു ഇന്ന് സ്പെഷ്യല് ജ്യൂസ് എന്തായിരുന്നു.
ആ ജ്യൂസ് ഷാർജ അടിച്ചതാ. മോളില്ലായിരുന്നു മോള് ക്യാമ്പആയിരുന്നു, അയാൾ ഇന്ന് വന്നതേ ഉള്ളൂ.
ആഹാ.
അപ്പം ആ് അന്നേരം ഞാന് ഉച്ചക്ക് മോനോട് പറഞ്ഞു ഒരു പാല് വാങ്ങിച്ചോണ്ട് വരാൻ വെക്കണേ ഫ്രഡ്ജിൽന്ന് പറഞ്ഞ് അങ്ങനെ അയാൾ മേടിച്ചുകൊണ്ട് വര പിന്നെ വൈകിട്ടയെന്ന് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം മേടിച്ചൊണ്ട് വന്ന്. ഇപ്പൊ ഒരു ഷാർജ അടിച്ചതാ.
ആഹ അതില് ചെറുപയം ഇടില്ലേ.
ഇടും ഇയ്യോ എന്തുവാ, ഞാലിപ്പൂവൻ.
ആ ആ ഓ.
ഞാലിപ്പൂവന്റെ പഴവും, പിന്നെ കപ്പലണ്ടി മിഠായി ഉം. ഹോർലിക്സ്.
ആഹ ബൂസ്റ്റ് അല്ലേ ചെയ്യ അതോ ഹോർലിക്സ് ആണോ ഇട്ടതാ ഇടും. ആ ആ.
പിന്നെ ആ അതെല്ലാം കൂടെ ആരുന്നു തോന്നുന്നു ഞാനിവിടെ ഫോൺ ചെയ്തോണ്ടിരിന്നതോണ്ടേ അത് എന്തൊക്കെ ഇട്ടെന്ന് ഞാൻ അ കണ്ടില്ല ഇതൊക്കെയാ ഇടുന്നത്. ആ മക്കളാരുന്നു ചെയ്തത്. ചെയ്തിട്ട് ഏഹ് വിളിച്ച് അങ്ങനെയെന്നു കുടിച്ചത് ഉം അങ്ങനെ
ഫ്രിഡ്ജില് വെച്ച് കട്ടയാക്കു ലേ?
കട്ടയാക്കും ഐസാക്കും ഫ്രീസെറി വെച്ച് കട്ടയാക്കും
ഓക്കെ ഓക്കെ
കട്ടയാക്കി അയാള് തല്ലി പൊട്ടിച്ച് മിക്സിക്കകത്തിട്ട് അടിച്ചു കൊണ്ടു വന്ന്
അടിച്ചു കൊണ്ടു വന്ന്
ആഹ് അങ്ങനെ
ഈ ചൂടുള്ള സമയത്ത് നല്ലതാ
ആഹ് ചൂടുള്ള സമയം നല്ലെയ എടക്കെടക്കൊക്കെ ഇങ്ങനെയൊക്ക ചെയ്യൂ ഇവ്ടെ അപ്പൊ മോള് ഇന്നലെ ആഹ് ഇന്നലെ വന്നപ്പഴേ ഇന്നലെ അവിടെന്ന് വിളിച്ചപ്പഴേ പറഞ്ഞു ഇതൊക്കെ ചെയ്യണേ എന്ന് പറഞ്ഞു
ആഹ് എല്ലാറെ എല്ല അതെ എല്ലാം റെഡിയാക്കി വാങ്ങി വെച്ചു
എല്ല അത് എല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നു പിന്നെ പിന്നെ ഇന്ന് ചോറ് കൊറവായിരുന്നു ഉച്ചക്കലത്തേക്കെ ഒള്ളായിരുന്നു വൈകിട്ടത്തേക്ക് ഇല്ലായിരുന്നു അതുകൊണ്ട് അതും ഒരു ജോലിയാരുന്നു പിന്നെ ചപ്പ പ്പാത്തി ഉണ്ടാക്കി ചിക്കം മേടിച്ചായിരുന്നു ആ അതും കറി വെച്ച് അങ്ങനെ ഇന്ന് ഇച്ചിരിയേം കൂടെ ജോലി അധികത്തിലായിരുന്നു
അധികത്തിലായി ഇന്ന്പ്പം ഞാൻ ഇന്ന് ഇപ്പം ഇവിടെ ഞങ്ങള് പിന്നെ രാവിലെ പള്ളിയില് പോയി അങ്ങനെ ഓരോ കാര്യങ്ങള് കാരണം ഈ പറഞ്ഞ പോലെ ഇത്തിരി ചോറ് വെച്ച് വെച്ചു പിന്നെ ഇപ്പയീ പാവ യ്ക്ക അതുപോലെ ഗ്രീൻ ബീൻസ് ഒക്കെ വെച്ചിട്ട് ഇന്ന് അങ്ങനെ ആക്കി ഇപ്പം നാളെ ഒരു കല്യാണമുണ്ട് അപ്പൊ അതിനും കൂടി പോയി വന്നിട്ട് ഇനിയിപ്പം ഒരുപാട് ഭക്ഷണം വെച്ച് വെച്ചാ വേസ്റ്റ് ആയി പോവോലോ
ആഹ് ആന്ന് വേസ്റ്റായി പോവാന്ന്
അതെ
ആഹ്
അങ്ങനെ
ന്നാ ശരിയെട ഓക്കെ ഞാൻ പിന്നെ വിളിക്കാം ഒക്കെ എങ്കി ആഹ് ആഹ് ശരി ശരി